ഹലോ ആ കേൾക്കുന്നുണ്ട്. പിന്നെ മ്. എന്താണ് ഫേവറേറ്റ് പ്ലേസ് ഏതാ ട്രാവൽ യ്യാൻ പറ്റിയ ഇഷ്ടപ്പെട്ട?
ഫേവററ്റ് പ്ലേസിൽ ഞാതുവരെ പോയിട്ടില്ല ഷെന്റെ ഡ്രീം ആണ് സ്വിറ്റ്സർലാൻഡും, സൗ
ഓ...... ചില്ലറ ഡ്രീം അല്ലല്ലോ.
ഞാനെഴുതിണ്ടല്ലോ. ഈ കൊറിയൻ ഡ്രാമെം മറ്റേ തായ്ലാൻ ഡ്രാമ അങ്ങൻത്തെ കൊർച്ച്
ഓ ഹൊ അതിന്റൊക്കെ ഫാനാലെ? ഞാൻ കൊറിയൻ ഡ്രാമാസ് ഒക്കെ ചെൽ ചില സമയത്തൊക്കെ ഫ്രീട്ടുമ്പ കാണാറുണ്ട്.
ആ വൈബല്ലേ ഇൻക്ക് ഓല ആഗ്രഹാ.
അതിലൊക്കെ വയങ്കര എന്താ പറിയാ ഒര് കണ്ടിരിക്ക രസാണ്ല്ലേ. നമ്മുടെ ഈ ഹിന്ദി മലയാളം സീരിയൽ പോലെയൊന്നുംല്ല. എന്താ ഏ ഇമോഷൻൽ ആവണ ആ.... ഇമോഷണൽ ആവാണെങ്കിലും റൊമാന്റിക് ആവാണെന്നുണ്ടെ ഇതൊക്കെ ഒരു രസമാണ് അത് കണ്ടിരിക്കാന്
അതെ പല ടൈപ്പു ഉണ്ട് സ്കൂൾ ഡ്രാമ ഉണ്ടാവും സീരിൽസ് ഉണ്ടാവും
ആ നിനക്ക് എന്ത് തരം സീരീസ് കാണാനാ ഇഷ്ടം
സീരീസിനെക്കാളും ഇഷ്ടം ഇങ്ങനെ സ്കൂൾ സ്കൂൾ സ്കൂൾ ലവ് സ്റ്റോറി സ കാണാനിഷ്ടം
ഈ ലവ് സ്റ്റോറീസ് കാ കേൾക്കാനും കാണാനും തന്നെ രസാണല്ലോ അല്ലേ നമ്മളങ്ങ അങ്ങനെ ഇരുന്നോണ്ടി പോവടെ
പിന്നെ മിത്രങ്ങൾ പിന്നെ ഫ്രണ്ട്സ് പിന്നെ ലവ്
പക്ഷെ അതിപ്പോ നമ്മളെ സീരിയൽസല്ലാംക്കെ അങ്ങനെ തന്നെയാല്ലേ വരുന്നത് ഇഷ്ടമല്ലാതെ കിട്ടും പിന്നെ അത് അത് രസണത് അല്ലെ
അങ്ങനെയല്ല
മലയാളത്തി അങ്ങനത്തെ വന്നിട്ടില്ല അങ്ങനത്തെരു സംഭവം ഇ ണ്ട പക്ഷെ നമുക്ക് ക ഒരു മനസിക്ക് അടാപ്റ്റ് ആവലത് ആണ് കൊറെ ലാഗക്കും അതെ പക്ഷെ ഹിന്ദിക്കെ കണ്ടിട്ടുണ്ടോ ഹിന്ദി സീരിയൽസ്സ ക്കെ നല്ല രസ ആണല്ലോ അല്ലെ പാട്ടിന് ഒരു ആ നമ്മ ള വച്ച് പോവാ അതിലങ്ങട്ട് ഓ എന്റെ റബേ എനിക്ക് ഇഷ ഇഷ്ടപ്പെട്ട് ഞാൻ ഫസ്റ്റ് കാണാൻ തുടങ്ങി സീരിയൽ എതറിയോ ഈ സ്വയംവരെ ലേഷ പ്ല സില് സ്വയംവരം കണ്ടിട്ടുണ്ടായിരുന്നു ബീന ഗൗരി ബിന്ദു ആ അതിന് ശേഷം പിന്നെ മൗനം സമ്മതം കാണാൻതു ഇകിനു യശിയാ ആ യേഷി പ്ലസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ചാനലായിയിരുന്നു
സൂര്യടിവി യി ൽ ഉണ്ടായി രുന്നു വാത്സല്യം ബാലികാവതു
ശേഷം അഴന് ശേഷമുള്ള സിത്താര മറ്റേ മധുബാല അല്ലേ എന്റെ മോ അതൊക്കെ കണ്ടിരുന്ന കാലം അറിയോ അന്നൊക്കെ ഞാൻ ചെറിയ സാധനാണ് എനിക്ക് തോന്നുന്നത് അഞ്ച ആറിലൊക്കെ പഠിക്കാണ് എന്നിട്ട് നമ്മള് കണ്ടൂര് വന്ന് ക്ലാസ് വന്ന് പറഞ്ഞ കൊടുക്കും
എല്ലാരും കാണണ്ടേ എന്നുള്ളാണ്
ആ ഇവിടെ ഒരു എപ്പിസോഡ് കണ്ടിരിക്ക ഭയങ്കര ഇടങ്ങാറാണ് ട് ക്ലാസ് വന്ന് ചോയിച്ചു കിട്ടും ക്ലാസിൽ സമയിട്ടും
സാമയാവാലി അപ്പോ ഒത്തിരി മാരി ദി
ആ സത്യ ആ സമയത്ത്ണ്ടാവകും ഇവരാ രെങ്കിലും ഒരു റിമോട്ടിന് റ്റട്ട അവിടെ അടിയിരിക്കും പിന്നെ ആകെ ഒരു സമാധാനം എന്താ വെച്ചാല് പിന്നെ ഉണ്ടാവല്ലോ റി റി വ്യൂ അല്ല പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യൂലോ അവര് രാവിലെയും ഉച്ച ക്കൊക്കെ അപ്പൊ പിന്ന കാണും ഉ
ഇത് ലി വാവാനൊക്കെ പൂതിയാ
അഭത് എനിക്ക് എനിക്കല്ലേ പാർട്ട് ടൂ ആണ് ഏറ്റവും ഇഷ്ടമായത് ആ
ആയി ആശാ
ല്ലെ നിനക്ക് ഏത ഇഷ്ടായി അത് അറിണമോ വിഷിയോ ആ ആശാഷോകല്ലേ ഓ അന്ന മുതലൽ ഞാ താടിക്കാർ ഫാൻായിട്ട് സത്യത്തി അത ഫാൻസി സാരിന്റെ ക്കെ ല്ലേ അ അന്നർക്ക് ക്രേസ് ഉണ്ട് അശോ അശോക് അതെ അശ ഇ എന്ത ഒരു അടി അത ഒരു ശത്രുക്കളായിട്ട് പിന്നെ മിത്രായി പിന്നെ കല്യാണമായി പിന്നെ അവളെ കിട്ടാതെ ഓ സത്യം പിന്നെ വരുന്ന മോന സമ്മതൊക്ക വേറെ തൊക്കെയോന സമ്മത ശരിക്കന ആകെ മൂന്നട്ട ഉണ്ടായിട്ടുള്ളൂ മൂന്ന് ഭാഗം ബാക്കി അത് ശരിക്കും പിന്നെക്ഷെ ഇപ്പ നമ്മളെവിടെ ഇങ്ങനെ ഏഷ്യൻ പ്ലസില് മൗനസഭദ ഫോ ഫവ് എന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും രണ്ട് രണ്ട്. ഭാഗം രണ്ട് പാട്ട് മൗനസമതല്ല ശരിക്കും അത് വേറെ ഏത് ഒരു രണ്ട് സീരിയലാണ് ഹിന്ദിത്തെ ണണ്ടയിരുന്നു മൗനസമ്മതത്തിൽ മുന്നണ്ണത്തി മൂ അത ഫസ്റ്റ് നടനില്ലേ ആ കർണവ് തന്നെയാണ് മൂന്നാമത്തേും വരുന്നത്ക്ഷരി നടി മാറണ്ട് മാത്രം.
ആയിന്റെ ബാ ക്യാ
അതിന്റെ വാക്കിയാണ് അല്ല നടി പറൻ എനിക്കറിയില്ലട്ടോ അതിലാണ് മൂന്നാമത്തെേ ഒരു നല്ല രസമല്ല പാട്ട് - റബാവേ റബാവേ ണ്ട് റബബ വേ ഇഷ്ടില്ല പാട്ട് ട്ട്
ന് ക്കും
ഇമ്മടെ ഈ മൗനസമയത്തെ സെക്കൻഡത്തെ പാട്ടുണ്ടാവ ലി സപിാർക്കോനാ മധുൻ മറ്റേ ഈ മൗനമോറി സേഹോ ആ അതിന്റെ ഹിന്ദി കേക്കണ അത് അതാ രസം ആഹ എന്നിട്ട് അതൊക്കെ എന്തായിട്ട് ഡൗൺലോഡ് ചെയ്യ ഇട്ടില്ലേ അന്ന് നക്ക ഫോ ആ ഫോണൊക്കെല്ലേരിക്കും എനിക്ക് ൻന്റെ മേൻ ക്ക് ങ്ങോട്ട് അത് ടി വിയിൽ ഞ റെക്കോർഡ് ചെയ്തങ്ങോട്ട് എഴുതിരിക്കും ഇന്നിട്ടാട്അതാകാണാൻ പഠിക്കും ഇങ്ങിട്ട് കാണാൻ പഠിച്ചന്ന് ഭയങ്കര ഗ്രേ ട്ട നമ്മൾ ക്ലാസ് ഒന്ന് പറയൂ.
ഉ ഹ് ഹ് പില്ല ഹൈപ്പുള്ള സാരാ
എടീ ഒരു കാലം ഇട്ടോ പക്ഷെ പിന്നെ അയ്ന് ഷംഇങ്ങനെ സീ എൽൽ വന്നിട്ടുണ്ടോ അനക്ക് ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ വേറൊരു സീരിയൽ വന്ന്ണ് പ്രിയമാഅല്ല
പക്ഷെ അയിലൊക്കെ എനിക്ക് ഓവറായി തോന്നും പ്രിയമാനസം
അനമ്മറ്റേ മൂന്ന് ബദേേഴ് സ് മൂന്ന്
ആഹ് മൂന്ന് ബ്രദേേഴ്സും അതിലുണ്ടല്ലേ ആശ ഉണ്ടല്ലോ അയില് അല്ലെ ഓമിന്റെ പെണ്ങ്ങളായിട്ട്.
ആഹ് അഹ്ൻക്ഭയങ്കരഷ്ടാഞാൻ ഇപ്പോഅടുത്ത് വരെരാ കണ്ടി
ഏ ചൈൻകർ എന്താ ച്ച നാടൻ പക്ഷെ അതില് ഫുള് ഒരു മോഡേൺ ആണല്ലേ? ഓക്കെ ആ അയിൽന് പിന്നെകൊർ കു നടനും നടിയ കുറച്ച് ഓരോ ഓവർ ആക്ടിങ്ങും പോലൊക്കെ തന്നി എനി പക്ഷെ മറ്റൊരു നൂ ഒരു സമത്തി അങ്ങന അത് ഞമ്മളെ നാ ചെറൽ ആയിട്ട് ഒരു ഫേമിലി ഡ്രാമ പോലെ ഒര് ഇമേഷണൽ അ ഇമോഷണൽ നമ്മളുടെ സത്യത്തിൽ കേട്ടിച്ചി അല്ലെ ഓള് കരയിപ്പളുംപിന്നെ എടുത്ത് പഒന്ന് സോൾവ്‌ യ്യുമ്പല കെ
എ അടിപടി അന്ത കാലം.
മധുബാലക്ക അത് രസല്ല ആർക്കെ മധു - ആർക്കെ ഇല്ലേ എന്റെക്ക് ഇഷ്ടപ്പെട്ട നാൾ ആ ആഹ
വേറൊരു പൂച്ച ആളല്ലേ പൂച്ചക്കണ്ണുള്ളആളെ സീരിയൽ ലന്നോ സൂര്യ ടി വി ലെല്ല
പൂച്ചക്കണ്ണല്ല ആള് പൂച്ചക്കണ്ണന്റെല്ലേനെ പ്രിയമാനസം.
അല്ല ഒരു പൂച്ചക്കണ്ടുള്ള ഒരാള ഒരു സീരല്ണ്ടൈ നി
ഇഈട മറ്റത് പേഴാമ്പലാ
ല അല്ല അത് വേറെ
ആ
ആ വലു കൊറെേ ഒരു വലുതായന ശേഷമുള്ള വീഡിയോ രസല്ല
ആ ഏതാപ്പ അപ്പ ഏതാ
ഏയ്സൂര്യ ടിവിൽന്നെയനി പക്ഷെ കൊറെേ കാലം ഓടില്ല
ആഏ എടി ചില സീരിയൽ കാണാ തോന്നുലാ കാരണം എന്താ വച്ച നമ്മള ആ ഒരു ക്ലാരിറ്റി ഉണ്ടല്ല പണ്ടത്തെ പോലത്തെ പാലിക്കാവത് വാത്സിലോക്കെ ഒക്കെ അങ്ങനെയല്ലേ ഒരു പണ്ടത്തെ ഒരു ഒരു യെല്ലോയിഷ് കളറൽ ഇങ്ങനെ വന്നങ്ങണ്ട ഒരു ഒരു
ആപക്ഷെ വേയാമ്പല് കുറച്ച് അപഡേറ്റ് ഒരിങ്ങി മതി ചെറുപ്പക്കാരുതാകുമ്പോ വലിയ രസല്ല
ആ സയിന് എനിക്ക് ഇഷ് ഈ ഇന്ത്യ നടന്മാരൊക്കെല്ലേ അടിപോളിയാ ജയ്ൻ ഇമാം എ ന്ന് പറ പേര് ഏല്ലയ് ജയ്മാലിക്കോ അന ജയ് ഇമ ഇമാം എ തോആ ണ്
കല്ല സയിൻഇമാം
ആ ഇമാമ ഇമാമ ആ പാട്ട
പാട്ട്
ഇതല്ലേ ഇവരെ ഫോട്ടോ എടെങ്കില കണ്ടണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വെട്ടിയെടു ബുക്കാക്ക അല്ലെങ്കിൽ അന്ന് ടാബ്ആണല്ലോ കുറേ കുറച്ച് മു ന്നേക്കെ അയിൽ ഇങ്ങ വരെ ഫോട്ടോ ഗൂഗിളന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തൊക്കെ അഹു ക്രേസ് ആയിരുന്നു ആ ഞാന് എന്റെ ഹസ്ബന്റി നോട് പറഞ്ഞു ണ്ടോ ഹുസ്ബന്റ് ചിരിക്ക
ശകലം ഫ്രീ വരുമ്പോ നമുക്ക് മയാള സിനിമ കാണും കയില്ലല്ലേ അ സത്യാഡീ ചെറിയ കുട്ടികളല്ലെ നമ്മൾ നമ്മക്കണ്ട് അത്രയും നമ്മളാണ്ട് അറ്റാച്ചഡ് ആയി പോയില്ലേ പക്ഷെഞാൻ എനിക്ക് പിന്നെ ഇത നമ്മള ഈ ടി വി ഷോ അവാർഡ്സ് ഇ ണ്ടാവകല്ലോ നമ്മിപ്പോ ഓരോ സീ സീരിയലാവട്ടെ സിനിമാന്സ് അവാർഡ്സ് ഉണ്ടാവുമല്ലോ അത് ഹിന്ദി കണ്ട അടിപൊളിയാ അതിലരു ആ സ്റ്റേജ് പ്രോഗ്രാം തും പിന്നെ അയില്ലല്ലേ ഈ മൗനസമ്മതൊക്കെല്ല അന്ന് അന്ന് ഈ മൗനസമത്തിന് അവാർഡ് കിട്ടിന്നത് ആശന്റെ അശോകന്റോം അർണവിന്റെ ആണെങ്കിൽ ഓൾക് രണ്ടാൾക്കും
അതാണ് കാരണം അഹ് അത്ര ഹിറ്റ് ആയിക്ണ് ആ സീരിയൽ
സത്യ ടീ ങ്ങനെ ഇൻക്ക്അറിയില്ലടി ഇപ്പോളും ഞാനരു ഇടക്ക് ൻക്കോന്ന എല്ലാ വാകപ്പേ കണ്ട് തീർത്തിട്ടുണ്ടാവും അല്ലെ ങ്ങനെ അഹ് രസായിരുന്നുട്ടോ
ഇൻക്കും ഇഷേ ഇപ്പമ്മള് കുതൃ നാല് പ്പളുത് കണ്ടാലും അയ് ചടക്കൂലാട്ടോ
ഇല്ല അത് എന്തുകൊണ്ടാറില്ല പക്ഷെ എനിക്കൊക്കെ ഒരു സിനിമ ട്ടോ പൊ ഇന്റെ വീട്ടിൽ ഇന്റെ ഹസ്ബൻഡന്റെ അനിയനൊക്കെ പഴയ സിനിമങ്ങ ഇരുന്ന് കാണു ഞാ പറയും ഞാൻ ഇതുകൊണ്ട് ഇപ്പോ എന്ത് കിട്ടണ എനിക്ക് കണ്ടതില് പിന്നെ കാണൻ എനിക്കൊരു ത്രീല്ല് ഉണ്ടാവ് ല ആഹ് അതെ പിന്നെ കാണാൻ ഒരിമ്പല്ല പക്ഷെ ഇതോ ഇതെങ്ങനെയല്ല ഒരു എന്തോരു ആഹ് സിത്താര റോഷനിയും സിത്താരയു അയ്ല് ശരിക്കും ഒരു ഹസ്ബൻഡറ് ആൻ വൈഫ് ആണല്ലോ സിത്താരയത്തെ സിത്താരും
ആഹ് ഹണീറോഷോ ഓൻ മുസ്ലിമ് ഓള് ഹി
ആഹ് അതെ യതെ.
ഒരിപ്പളും കാണാം ഓളു
ഇവ ലൈവ്ലിൻസ്റ്റേല്ലല്ലേ?
ആഹ്
ഇൻസ്റ്റേല് പോലെ റീൽസ് എന്തോരു ന്യൂസ് വന്ന്ന് ഓൾക്കന്തോ രോഗോ എന്തോറ്റ പറഞ്ഞു.
ആഹ് ഞാന്കണ്ട്ണ്. ഓളാകെ കോലം മറ ച്ചൊക്കെ തടിച്ച് സൈലെന്ത്‌ സ്ലിം ബ്യൂട്ടി, സാരി കുടുത്ത് അടിപൊളി
പണ്ടത്തെ സീരിയലവര് തൂങ്ങ്ണതൊക്കെ ല്ലെ, പ്പൊ ഞാനെ നിക്ക് ഓന്ന്ണ് അഞ്ചാ ആ ത്താം ക്ലാസിലാവ്മ്പ ഇൻക്ക്പ്പെത്ര വയസ്സെയിക്കാരം ഇപ്പംന്ന്. അപ്പ അയിന്റെ
ലവുലേ
ആഹ് എന്താ പിന്നെ കൊറേയൊക്കെ നമ്മളേ ഈ നാഗ കനൃകെ എനിക്കിഷ്ടല്ലാത്ത സംഭവാത്. കൊറേക്കീ ആഹ് അതെ അതെ പിന്നി വരിങ്ങനെ എപ്പിസോഡ് എപ്പിസോഡർക്കുമ്പൊത് രസല്ല. കാരണം അതൊരു ആനിമേഷനാണ്ല്ലേ? അപ്പ ആനിമേഷൻല് നമ്മള് എ ത്രത്തോളം റിയ റിയാല് റിയാലിക്ക് കൊണ്ടരാൻ പറ്റും റിയാലിറ്റിക്ക്.
പക്ഷെ ക്ഷെ അയിൽ കൊറേ ഓ ഓവറ്ണ്ട് അതാണ് പ്രശ്നം. ഓവറ്ണ്ട് ഓ
അതൂണ്ട് ആഹ് ഓരോര്ത്ത് മൃഗങ്ങളൊക്കെ വന്ന് ഇഹ് മൻഷ്യന്മാരും മൃഗങ്ങളും ഉം. പക്ഷെ അ വാർഡ് കിട്ട്ണ് ഫുള്ള് നാഗന്യക്ക നാഗി നാഗിന നാരണ എല്ലാ ഇത് കിട്ടും.
അയ് ഇത് കണ്ട് ഹിന്ദി ത്ത നാഗ വല്ലിനെ കണ്ടിട്ട് തമിഴ്ല് നാഗിന്ന് പറഞ്ഞാണ്ട് എർക്കീനി.
ഏഹ്
ആ മറ്റേ ഇവളായിരുന്നോ? എന്തേര്ന്ന് നമ്മളെ സൂര്യ ടീവീല്ണ്ടായി ത് വല്ലോ ആഹ് ഏഹ് ഈ കോപ്പി പേസ്റ്റ് രസണ്ടാവുലല്ലേ. നമുക്കൊര്ട്ടം കണ്ടാ അയ് ഫസ്റ്റ് ഫ്രഷാ രസം.
അതെ, അല്ലെങ്കിൽ പിന്നെ ഓൽത് ഡബ്ബീതെറക്കണം.
ആഹ്
അയ് പിന്നി കൊ
അതെ യതെ അങ്ങനൊരു കാല ല്ലേ അതൊക്കെ ടോമാൻ ജെറിക്കെ പ്പഴങ്ങ് കാണടീ. ഫോണൊക്കെ ഫോട്ടോ കഴിക്കുമ്പോഴല്ലേ? എനിക്ക് മിസ്റ്റർ ബീൻ ഉണ്ടാവല്ലോ ടോമൻചരി മിസ്റ്റർ ബീന് കാർട്ടൂണ് ഞാൻന്റെ ആട്ടി ചെടീ ഇപ്പോ അതെ സ യ സി എൻ എ കാർട്ടൂൺ ചാനല് സി എ ന്നെ, പോകോ അതിന്റെ ഫേവറേറ്റ് ട്ടെ ചോട്ടാ ബീം
ഔ ചോട്ടാ ഭീമൊന്നുപ്പൊ കിട്ടിലിടീ അവള്പ്പോ യൂട്യൂബിലിട്ടാലും പയതൊന്നും
തന്നെ, പക്ഷേ ടി ഞമ്മളെ നമ്മളെ കാലത്തും അങ്ങൻത്തെയുള്ളയെന്നെ ഇപ്പള്ള ത് കുട്ടിട്ട്യേള് കാണ്ണത് കണ്ടി ണ്ടോ വേറെ ന്തൊക്കെയോ കാണുന്നേ വേറൊരൂ കാർട്ടൂൺസ്
ഇ ഇത്ണ്ട് എന്തറിയോ? കൊറെേ പാഠങ്ങള് ണ്ട്.
ആ പിന്നെ തൊല്ല ഇപ്പത്തെ കുട്ടിട്ട്യേളെ കാഴ്ചക്ക് പ്പെന്തോ ഡാമേജ് ആക്കുന്ന രോ ക്ലാരിറ്റീസ് ഒക്കെയാണെല്ലേ?